ഹലോ ആഹ് കേൾക്ക്ന്നില്ലേ ആഹ് ഇണ്ട്ണ്ട്ണ്ട് കേ
ആഹ് ആ കേകാപറ്റ്ന്ന്ണ്ട് എന്താവി
ആഹ് ഒക്കെസുഖായിട്ട് പോണ് എന്താവി ശേഷം ഫുഡൊക്കെ കഴിച്ചു ഉച്ചേന്റെ ഫുഡൊക്കെ കഴിച്ചിരിക്ക അല്ലേ
ച്ചൊത്തേ ഫുഡൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇരിക്കാർന്നു ന്തായി ഫുഡിനൊക്കെ എന്താർന്നു
ഫുഡിനിന്ന് മീനേരുന്നു മീനും മീൻകറിയും ഇതൊക്കെനു ഉം ഉം വൈകിട്ട് ഇഞ്ഞിപ്പന്തേലൊന്ന് ഇല്ല വൈകിട്ട് എന്തേലും സ്പെഷ്യല് ഉണ്ടാക്കാരിച്ചുന്നും ചെറിയകു മോന്റെ ബർത്ത്ഡേണ് അപ്പൊ എന്തേലൊക്കെ വാങ്ങാ വിചാരിച്ചു
ആഹ് ആഹ് ആഹ് ആര രണ്ടാം കൊച്ചിന്റയോ ചെറ്യാ ചെക്കന്റെയൊ
ചെറിയ ആഹ് ചെറിയ കൊച്ചിന്റെ
ആഹ് എത്ര എത്രാമത്തെ വയസാ അഞ്ച് അഞ്ചാമത്തെവയസ് ആഹ് എത്രകൊച്ചണ്ട് മക്കളത്ര പേര
മൂന്ന് ആഹ് ആഹ് ആഹ് അപ്പൊപിന്നെ മൂത്താള് ആഹ് എട്ടിലെത്തിക്ക്ണ് സ്കൂൾള്
ട്ടിലെത്തീക്ക്ണ്ല്ലേ ആഹ് ഉവ്വ് ഉം വേറെന്താ വ വീട്ടില്ള്ളോരെക്കെ എന്ത്യേ
എക്ക് ഒക്കെവ്ടെണ്ട് എല്ലാരുംണ്ട് ക്കെ ഇന്നലെയ്രാവിലെ ഉം രാവിലെ ബല് കളികണ്ട്കാണേ കുട്ട്യേളൊക്കെ കളികണ്ട്കാ കണ്ട് കൊറേരാവിലെലെ വൺങ്ങ്ണത് ഫുട്ബോളല്ലേപ്പൊ
ആഹ് കുട്ട്യോള് രിക്ക്യോപകാണാൻ
എഹ് ഏഹ് ഓഹ് ഇന്റെചെർതക്കെ ഭയങ്കരതാ അയ്നൊക്കെ
അതെ എൽ ഇര്ക്യുമ്പ നിങ്ങളെ ഇര്ക്ക്യോ നിങ്ങളല്ലാരു ഇര്ക്ക്യോ
ഞാഇരിക്കൊന്നുല്ല ക്കങ്ങനെഒർ ക്കൊഹ് ഒറക്കൊക്കൊ ഒഴിക്കാമട്യാണ്
ഒർക്കം പിന്നെമ്പക്ക് കൊർച്ചേരം കാണുമ്പദേഷ്യംവരൂലേ
ആഹ് പിന്നെഅങ്ങനെല്ല കോ ക്കൊ ക്കൊറങ്ങിയ്ഞ്ഞപ്പം രാവിലെ ലൈറ്റായിറ്റഎണീറ്റാലും ഓൽക്ക്പ്രശ്നല്ലേ ഓൽക്കൊക്കെ അമ്മള്റെഡിയാ കൂലെ ഞമ്മൾക്ക്പോ അത് പറ്റൂലല്ലോ ആഹ് ആഹ് ഞമ്മൾക്കാട്ടെ ടൈമിലെന്നേ കടന്നൊർങ്ങണ്ടേ അല്ലാഞ്ഞഞാ പിന്നെ തലവേദനിം
ഏഹ്
ഒക്കെവെരും ഇവർക്ക്പിന്നെ പ്രേശ്നോന്നുല്ല്യല്ലോ ഓൽക്ക്‌ പി
എ
ഉം അതനെ സ്കൂളൊർന്നാ തൊർ തൊർന്ന്ട്ടൊള്ളൂ അത്ണ്ട്പഠിപ്പും തൊടങ്ങീട്ടില്ല അപ്പൊ പിന്നെ ഐന്റെരാശ്വാസ് സൊക്കണ്ട് ആഹ് ആഹ് എഴ്താ അക്ഷരങ്ങളൊക്കെഴ്താണ്ട് അഷരങ്ങളൊക്കെയ്താങ്ങനെ കൊട്ക്കും
ആഹ് അക്ഷരങ്ങളെഴ്താൻ കൊട്ത്ത്ട്ടൊള്ളോ
ആഹ് അക്ഷരങ്ങള്ങ്ങനെ ആഹ് അക്ഷരങ്ങള്ഴ്താകൊട്ക്കും ഇങ്ങനെ ഏഹ് കണക്കിന്റെതും ഒക്കെയ് അക്കങ്ങളൊക്കെഎയ്താപറയും ഹും ങ്ങനെ ചെറിയ കുട്ടിന്റെക്കെ വെൽത് പിന്നെ ഓനന്നെ ചെയ്യാനൊക്കെ ആയിലേ വല്യകുട്ടി ആഹ്
ആഹ് വ്വവൽത് വല്യ ആള് പിന്നെ തട്ടകചെയ്തോളൂലാ
ആഹ് ആഹ് ആഹ് എന്നാലും വാണം വേക്ക്‌ല്ങ്ങനെ അംള് നടക്കാ ആഹ്
ആഹ് അതന്നെ അതന്നെ അതൊന്നും പർഞ്ഞിട്ട് കാര്യുല്ല ഇനിപ്പോ കൊർച് കാൽത്തേക്ക് അങ്ങനെക്കെയാണ്
ഉം ഓൽക്ക് പിന്നെ എന്താ ഓൽക്ക് പഠിപ്പിനെ കുറിച്ചോ അയ്ന്റെതൊന്നും ഓൽക്ക് അറിണില്ലല്ലോ. ഓൽക്ക് കൊറെ
ആഹ് കൊച്ചിന് അറിയില്ലല്ലോ കൊച്ച് തൊടങ്ങിയല്ലേ ഉള്ളൂ
ആഹ് ആഹ്
ഉം
കളിച്ചിര്ക്കാന്നല്ലാണ്ട് ഗെയിമ് കളിക്കാണ് അതാണ് വല്യ എ എടങ്ങേറേ ഗൈമ്ങ്ങട്ട്
ഫോണിലാ
ആഹ് ഫോണിൽ ഗെയിംമ് കളിച്ചൊണ്ടിരിക്ക കിട്ടുന്ന സമയൊക്കെ ഗെയിംമളിക്കാ അതാണ് കി ആഹ് ഞാൻ ഡിലീറ്റെയ്യുട്ടോ ഞാൻ ഇങ്ങനെ കാൻണോടം ഓല് എവിടെ ഇരിക്കുമ്പക്കെ ഞാൻ ഡിലീറ്റെയ്യും പിന്നിം കാണാ പിറ്റേന്ന് നോക്കിയാ പിന്നിം അതവടെങ്ങനെ കാണാം അപ്പ എവ്ട്ന്നാ ഇത് കയറ്റ്ണത്ന്ന് അറിയുന്നില്ല അപ്പ ഇന്നലെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഇവ്ട്‌ന്നാ ഇത് പിന്നിം വീ- ണ്ടും വീണ്ടും ഇത് ഇതീക്കന്നെ വര്ണെ ഞാ പിന്നിം എങ്ങനെ ഇതീല് വര്ണത് ചോയ്ച്ചും അപ്പഞ്ഞോടറിയാ അപ്പൊ ഇവല് ഇവല് എക്സണ്ടർകൂ വേറെ ആൾക്കാരെ ഫോൺന്ന് കയറ്റ എക്സണ്ടറിന്ന് അതെ ഇന്നട്ട് പിന്നെ വീണ്ടും വീണ്ടും ഇവര് ഇന്നിം ഇങ്ങനെ ആഹ് ആഹ് നമ്മള് പൊട്ടന്മാര് അ ഭയങ്കര ഇതാണ് ഓൾക്ക് ഭയങ്കര ബുദ്ധിയാണ്
ആഹ്.
നമ്മക്കതത്ര അറിണ്ല്ലല്ലോ ഞമ്മള് ആഹ്
മാർച്ചീവ് ചെയ്തിട്ടാലും നമ്മുടെ ഫോൺ നമുക്ക് കാണാൻ പറ്റിയേനെ
കാണാൻ കാണാൻ വരുവാ, ഇത് ഇവര് ഇങ്ങനെ ഇങ്ങട്ട് അയിമല് ഇര്ക്കാണെ രാത്രിയൊക്കെ കഴിഞ്ഞാലും ആഹ് ഫോണ് എടുക്കാ മൊബൈല്മ്മെ ഇങ്ങനെ ഗെയിമും കളിച്ച് ക്കാ അതന്നെ
ആഹ്, നമുക്ക് പിന്നെ എപ്പഴും എപ്പഴും ഇങ്ങനെ മേടിക്കാൻ സമയും ഇല്ലല്ലോ നമ്മുടെ പണി തീരോം ഇല്ല
ആഹ് അതാണ് ആഹ് അതന്നെ അവരെ ആഹ് അല്ലാ എന്താ ഫുഡൊക്കെ എന്തെ ഉച്ചക്ക്ണ്ടാക്കിയേ
ഇന്ന് ഫുഡ് ഇപ്പ രാവ് ഉച്ചയ്ക്ക് ബീഫ്ണ്ടായി ബീഫുണ്ടാ മ ങ്ങ അച്ചാറും ഉണ്ടായി വേറെന്നും ഇണ്ടാക്കിയൊന്നുല്ല. ബീഫ് മേടിച്ച് ഞായറാഴ്ച്ച ആയത് കൊണ്ടെ വീട്ടില് ബീഫ് ഇണ്ടാകേല്ല മേടിച്ചോറ് ഇണ്ടാക്കി അ ച്ചാറ് ഞങ്ങള് ഇണ്ടാക്കനതല്ലാ ഞാൻ ഇന്ന്പ്പ കടേന്ന് മേടിപ്പിച്ച് ഹസ്ബൻഡ് മേടിച്ചോണ്ട് വന്നതോ ഒരു പാ ചെറിയ പാക്കറ്റ് ഇവടെ അച്ചാറൊന്നും അങ്ങനെ കഴിക്കലില്ല പിന്നെ വല്ലപ്പോഴും മേടിച്ചു കൊണ്ട് വന്നുല്ലാണ്ടേ
ആഹ് ആഹ്, ഇങ്ങനെ മേടിക്കുമ്പോ ഇണ്ടാവൽണ്ട് ആ മറ്റേ ചു ട്ടരച്ചെ ച ചുട്ടരച്ചെ മൊളക്ന്റെ മൊളക് ചമ്മന്തി പർഞ്ഞാണ്ട്. അത് ഭയങ്കര രസല്ലേ ഇൻക്ക്‌ ഭയങ്കര രസാ ഞാൻ ഇണ്ടാക്കലില്ല ഞാൻ മേടിച്ചു കൊണ്ടന്നതോ ആഹ് ഇൻ ഞാൻ ഇണ്ടാക്കിയൊ ക്കിട്ടില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ കഴിച്ച്ക്ക്ണ് അ അറില്ല എങ്ങനെ ഇണ്ടാക്കാറ്ന്ന് ഞാൻ കണ്ടിട്ടില്ല യൂട്യുബിലൊക്കെ അടിച്ചോക്യാല് അറിയേ
അറിയില്ലാ ആഹ് ആഹ് ഇപ്പ മീൻനൊക്കെ ഭയങ്കര വെലയല്ലേ
ആഹ് പിന്നെന്ന് പറഞ്ഞാ നല്ലതാണോന്നു അറീല്ല വാങ്ങാനൊരു പേടി എന്നത്തെ മീ
ആഹ് ഇപ്പഴത്തെ മീന് അതന്നെ ഇപ്പൊ ട്രോളിങ്ങ് വന്നെ കാരണം എല്ലാം പറയണ്ടല്ലാവരും
ആഹ് ആഹ് പിന്നെന്താ കൂട്ടാന് ഇല്ലേ അതൊന്നും ഇല്ലെങ്കി മീനൊന്നും ഇല്ലെങ്കി പിന്നെ എന്താ? ആഹ് ചിക്കനും ഭയങ്കര വിലാ
ഒന്നും കിട്ടീല്ല അപ്പൊ ഞാനോർത്ത് ഇച്ചിരി മീൻ കിട്ടീങ്കി മോ വയ്ക്കാന്ന് ഓർത്തോണ്ടിരിന്നിട്ടാ
ആഹ് ആഹ്
അന്നിട്ട് എനിക്ക് മീൻ കിട്ടിയില്ലാ പന്ത്രടരവരേയും മീൻ കിട്ടീല്ല മീൻ കിട്ടും കിട്ടു കിട്ടൂന്നുള്ളൊരു പ്രതീഷയാർന്നു എന്നി‌ട്ട് കിട്ടീല്ല പിന്നെ ഞാനാ സമയത്ത് എന്ത് ഉണ്ടാക്കൂന്ന് നമ്മള് ചിന്തിച്ച കൂട്ട പിന്നെ ഞാൻ വേഗം മോര് കറി ഉണ്ടാക്കിന്ന് പറയാ
ആഹ് ടൈം ചെയ്തിലേ ഉച്ചയാവും ചെയ്തിലേ
ആഹ് മീനാണെങ്കിൽ നമ്മുക്കൊന്നും അറിയണ്ട രാവിലെ തന്നെ കറിയങ്ങട് മീൻ കിട്ടികഴിഞ്ഞ കറിയങ്ങട് വെച്ച്കഴിഞ്ഞാലെ
ആഹ് പിന്നെ ഒന്നും നോക്കണ്ടല്ലല്ലേ
ആഹ് പിന്നെ ഒന്നും നോക്കണ്ട അപ്പൊ അതാണ് നമ്മുക്കിപ്പ മീന്റെ കാര്യണാങ്കി ഒന്നും അറിയാനില്ല പക്ഷേ വേറെ എന്ത കഴ ഉണ്ടാക്കണം വേറെ ഇനീ ഉണ്ടാക്കി കഴിഞ്ഞാ വേറെ എന്തെല്ലാം ഉണ്ടാക്കി കൂട്ടണന്ന് അറിയോ തോരൻ എന്തായാലും വേണം വറുത്തത് വേറെ വേണം പിന്നെ അങ്ങന ഓരോന്നോരോന്ന് എത്ര കൂട്ടം ഉണ്ടെങ്കില
ആഹ് പക്ഷെ രസോ ഇല്ലേ മീന് ടേസ്റ്റ്ന്നെല്ല ഞാനിപ്പ ഇന്ന് വാങ്ങിട്ടാ മീന് എന്നിട്ട് കുറച്ച് കറിയും വെച്ചു കുറച്ച് വറുത്ത് ചെയ്തു പിന്നെ പുളിയൊക്കെ ഉള്ളത് കൊണ്ട് ആ കറിന്റെ ആ ചാർ ഇങ്ങനെ എല്ലാരും ഒഴി പക്ഷെ ആഹ് ആഹ് ആഹ്
ടേസ്റ്റ് ഉണ്ടല്ല
ആഹ് അപ്പൊ അങ്ങനെ ചാറൊക്കെ ഒഴിച്ചു പക്ഷെ വറുത്തത് കുട്ടികളൊന്നും കഴിച്ചിട്ടില്ല കുട്ടികൾ പറയണ്ട് രസ ഇല്ലാന്ന് പറയണ്ട് മീൻ രസല്ലാണ്ട് അപ്പൊ ആഹ് അതായിരിക്കുന്നാല് കുട്ടികളിങ്ങനെ പറയണ്ട് ഇതെന്താമ്മ രസ ഇല്ലല്ലോ പറയുണ്ട്
ആഹ് അപ്പത് മീനൊന്നും കൊള്ളൂലാട്ടോ അതാണ് ഇപ്പൊ മീൻ കിട്ടാനുള്ള ഭയങ്കര വിലയാന്ന് പറയേണ്ട് മീന് കിട്ടാനും ഇല്ലല്ല
ആഹ് ശരിയാണ് കിട്ടാനും ഇല്ല പേടിയാണ്
ഏഹ്
അങ്ങനെ പറയണ കേട്ട് ഇവിട ചേട്ടന്റെ വീട്ട്ന്ന് അല്ലാ മൂത്താള് പത്താംക്ലാസില് രണ്ടാമത്തത് ഒമ്പതാ ക്ലാസ്സില് ഇളയാള് മൂന്നാം ക്ലാസ്സില്
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് പിള്ളേരെ മൂത്താള് പത്തിലേക്ക് ആയക്ക്ണ് അവരക്കെ ഇവിടിണ്ട് ഒരാൾ ടീവിക്കാണണ് ഒരാളിപ്പെന്റെടുത്ത് ഇരിപ്പുണ്ട് ആഹ് റ്റീവി കാണണ് റ്റീവി പിന്നെ വേറെ വേറൊരു കുട്ടീണ്ട് കൂട്ടാരിത്തി വന്നിണ്ട് അവളടെ കൂടെ പുറത്ത് പോയി കളിക്കണ്
ആഹ് ആഹ്
വേറെ പുറത്തല്ല ഇവിടെത്തന്നെ വീടിന്റെ ഉള്ളിൽ തന്നെ ഇവിടെത്തന്നെ ഇപ്പ അവരെ പുറത്തേക്ക് വിടൂല ഇവിടെത്തന്നെ
ആഹ് ആഹ് ആഹ് പുറത്തേക്ക് വിടാനും പേടിയാണ്
അല്ലാണ്ട് പുറത്തേക്ക് പുറത്തേക്ക് വിടാൻ പറ്റൂലല്ലേ ഇപ്പാ നിങ്ങളൾമ മഴയുണ്ടൊ അവിടെ?
ഇന്ന് മഴയല്ല ഇന്ന് നല്ല വെയിലാണ് ഇന്നലെക്കെ നല്ല മഴ ആയിരുന്നു ആഹ് ആഹ് ആഹ് ഇന്നലെക്കെ മഴയാരുന്നു
അതെല്ലേ ആഹ് ഇന്നല ഇവിടേം ഇന്നലേം മിഞ്ഞാന്നൊക്കെയായിട്ട് മ മഴയില്ലാട്ട ഇന്നൂല്ലാട്ട പക്ഷെ രാത്രി മഴയുണ്ടായി പകല് വെ വെയിലാണ്
ആഹ് ആണോ ആഹ്
ഉം ഉം അതാരണം തുണിയൊക്ക ഒന്ന്‌ ഒണങ്ങി കിട്ടണ്ട് ആഹ് വെയിലെന്ത് ചൂടാ ചൂടുവാണ് മഴ വന്നിട്ടാ മഴ വന്നപ്പ നല്ല തണുപ്പുണ്ടാവും പക്ഷെ വെയിലങ്ങട് വരുമ്പ ഭയങ്കര ചൂടാ പൊള്ളിട്ടൊള്ളാം
ആഹ് ആഹ് ശരിയാണ് തുണികളൊക്കെ ഒണ ങ്ങാ നല്ലതുവാണ് പകല് വെയിലു ണ്ടായാല്
പകല് വെയിലുണ്ടെങ്കി എന്ത് സുഖാന്താന്ന്‌ വെച്ച് അല്ലീ മറ്റേതന്ന് പറഞ്ഞാ എവിടെ തുണീടണ്ടകാര്യ ഒരു ദിവസത്തെ തുണി യാണെങ്കിലും എന്തോ വിടെ ഉണങ്ങാണ്ട് ഇങ്ങനെ കിടക്കുമ്പോ ഇതുക്കിയൊണൊലു മണവും വരും
ആഹ് ആഹ് ശരിയാണ് ഈ കുട്ട്യള പാാന്റിന്റെ അരന്റെ വിടെന്നും ഒണങ്ങി കിട്ടൂല അരക്കെട്ടിൽന്നു
ഒണങ്ങൂല്ല യൂണിഫോമ് ഡെയ്‌ലി വേണ്ടേ എന്ത് പാടാ എന്ത് കട്ടിയുള്ളതാ
ആഹ് ആഹ് ശരിയാണ്
എല്ലാം പടാള്ളാ ഷർട്ടൊണങ്ങും ഷർട്ടിനധികം കനവില്ലാത്തോണ്ട് ഷർട്ടൊണങ്ങൂട്ടാ ആഹ് അത്‌തന്നെ ഷർട്ട് വേഗം അങ്ങട് വെള്ളം തോർന്ന് കിട്ടിയാ പെട്ടന്നമ്മക്ക് ഫാനിന്റടീലിട്ട് ട്ടാലും നല്ല മഴയാണല്ലും അങ്ങ് പെട്ടെന്ന് ആയിക്കിട്ടും കനൊള്ളതൊണങ്ങാനാ പാട്
ആഹ് ശരിയാണ് ആഹ്
ആതുകൊണ്ട് അങ്ങനെ ഇപ്പ രണ്ടൂന്ന് ദിവസായിട്ട് മഴയില്ലാത്താരണം കൊ റച്ച് സമാധാനുണ്ട്
ആഹ് ആഹ് ആഹ് ആഹ്
ഉം ഇനിപ്പമഴ വരൂന്ന് പറഞ്ഞ് വാർത്തയിലെ കണ്ടേർന്ന്‌ ഇനിയിപ്പ എപ്പഴാണാവോ
ഇടല്ലെ ആഹ് എന്നാശരി ട്ടൊ ഞാന് പിന്നെ വിളിക്കാവേ ആഹ് ആഹ് ആയിക്കോട്ടെ ന്നാ ശരി
ങ്കി ഓക്കെ ഓക്കേ ശരി ശരി അയ്യോ അവള് കട്ട് ചെയ്യണ്ടേ